എന്തെക്കെണ്ട് വിശേശങ്ങൾ
നല്ല വിശേഷം എന്താ വ്ട്ത്തെ വിശേഷൊക്കെ
ഇവിടിം നല്ല വിശേഷന്നെ ഇപ്പൊ രാവിലക്കത്തെ ചായുട്യൊക്കെ കയ്ഞ്ഞു കുളിയൊക്കെ കയ്ഞ്ഞ് ഫ്രീയായിരി
ഫ്രീ ആണ്ല്ലേ ആഹ്
ആഹ്
കൃത്യ സമയത്താല്ലേ ഞാൻ വിളിക്ക്ണത് ഉം ഉം ഞാന് ഇവിടെ ഏ് രാവിൽത്തെ ചായകുടി കഴിഞ്ഞു ഇനി ഇനെന്തെം കഴിക്കോ പത്തണിക്ക് എന്തെങ്കിലും കഴിക്ക് ഗോ ബേ
ഇല്ല പത്തണിക്ക് ചെല ദിവസങ്ങളില് കഴിക്കേണ്ട് ഇപ്പൊ സാധാരണ മോളൊറ്ങ്ങ്ണ സമയാ ഈയൊരു സമയാ അപ്പൊ പിന്നെ ഒന്നും കഴിക്കെല്ല ഓളിനിയിപ്പോ ഇപ്പ ഒറങ്ങിയിട്ടൊള്ളൂ ഇനി ഒരു പന്ത്രണ്ടരക്കാവ് പന്ത്രണ്ട് മണിയൊക്കെ ആവും ഒണരാന് അപ്പ ആ ഒരു പന്ത്രണ്ടരക്കാവുമ്പോ പിന്നെ ഉച്ചക്കത്തെ കഴിക്കും ഉച്ചകത്തെ കൊറച്ച് നേരത്തെ കഴിക്കും
ആഹ് ആഹ് അപ്പ അയ്നെടേല് രാവിലെത്തൊ കഴിഞ്ഞാ പിന്നെ ഉച്ചക്കത്ത കൊറച്ച് നേരത്തെ കഴിക്കും അയ്ന്റെ ടേല് ഒന്നും കയ്ക്കൂല്ലല്ലെ
ആഹ് ഇല്ല ചെല ദിവസങ്ങളില് പ്പം മാങ്ങക്കെള്ളടെന്തേം വെച്ച് ജ്യൂസൊക് ക്കെഅടിച്ചു കൊട്ക്കും ആഹ് അങ്ങനെ കഞ്ഞി അങ്ങനൊന്നുണ്ടാക്കി ക്കി മോൾക്ക് വെക്കും മോൾക്ക് കൊടുക്കുന്നല്ലാതെ ഏഹ് ഞങ്ങള് കയ്ക്കെല്ല്യ
ആഹ് ഞങ്ങക്ക് വടെ രാവിലേ ഒരു ഏഴരെക്കാവുമ്പോത്ത്ന് രാവിലെ ചായിം കടിയൊക്കെ കുടിക്കും പിന്നെയ് കയ്ഞ്ഞ ഒര് പത് പത്തര പതിനൊന്ന് മണി ആ സമയത്തെ എന്തെങ്കിലൊക്കൊര് കൂട്ടാൻണ്ടാവും കേ അല്ലെങ്കി പൂളെ അല്ലെങ്കി ചെത് ചക്കര കെഴങ്ങോ അല്ലെങ്കി ചക്കേ അങ്ങെനെ എന്തങ്കിലൊര് ചക്ക കൂട്ടാൻ അങ്ങനെ എന്തങ്കിലാെക്കെയ്ട്ട്
എന്നുണ്ടാവോ
മിക്കസം ഇണ്ടാവും പിന്നെ ചെല ദിവസല്ലെങ്കി ങ്കിലെ മ്മള് പഴേ ചോറ്ണ്ടാവും രാത്രികത്തെ ബാലൻസ് ചോറൊക്കെ ഇണ്ടാവോല്ലോ
ആഹ്
അത് തൾപ്പിച്ചൂറ്റിങ്ങാണ്ട് ആ് ചെൽപ്പം പത്തുമണിക്ക് ആ സമയ്ത്ത് നല്ല വെശപ്പ് പ്പാണ് അങ്ങനെ ശേലായിട്ടാണ് ശേലായിട്ടില്ലെങ്കി കൊഴപ്പല്ല അങ്ങനെ ആ സമയത്ത് കഴി ച്ച് ശേലായിട്ട് ആ സമയാവുമ്പോ എന്തേങ്കിലൊക്കെ ഒന്നുല്ലെങ്കില്- കൻ ചോറ് ഊറ്റേച്ച കഞ്ഞിയെങ്കിലും കുടിക്കണം അന്നെ നല്ല വെഷ്പ്പണ് ആ സമയത്ത്
ആഹ് ആഹ് ആഹ്
ഉം
അത് ശീലായിട്ടാകും ഞാന് പണ്ട് ഇന്റെ വീട്ടിലൊക്കെ അയിനന്ന് അങ്ങനെ ഇന്റെ വീട്ടിന്ന് ഇണ്ടായിന് എന്നും പത്തണ്യാവുമ്പോ കൂട്ടാനോ അല്ലെ കഞ്ഞ്യോ പിന്നെ കല്യാണം കഴിച്ച് വന്നപ്പോ ഇവട്‌ന്ന് ഇങ്ങനേണ്ട് ശീലായി
ആഹ് അതങ്ങനെ അമ്മള് ശീലിപ്പിക്ക്ണേനൻസരിച്ചാണല്ലോ അമ്മളെ ബോഡി
ആഹ് ആഹ് അതെ അതെ
ഉം നീ മോന് മോളോ മോനോ എന്താ
മോളാണ് മോള്
അഹ് മോള് ലേ ഇനി അഅ് മോള് എണീറ്റ് ഇനി ഇപ്പൊ ഇത്ര നേരം ഒർങ്ങി കഴിഞ്ഞാ പിന്നെ ഒർങ്ങാേ എപ്ലേങ്കിലും
ഇല്ല പിന്നെ രാത്രിയേ ഒറങ്ങാെള്ളൂ പിന്നെ രാത്രി ഒര് ഒമ്പത് മണി പത് പത്തമണിക്കാവുമ്പോ ആ സമയത്തൊറങ്ങും
ഉറങ്ങൂുള്ളൂല്ലേ ഇപ്പ ഇനി ഇറങ്ങൂയി ഉച്ചക്കക്ക് ഒന്നും ഉറങ്ങൂലല്ലേ ആ സയ എണീറ്റാ പിന്നെ
ഏ ഇല്ല ഉച്ചക്കൊന്നും ഒറങ്ങൂല
ഉം ഉം പിന്നെ ആ രാത്രി അപ്പൊ വൈകേണല്ലോ ഒർങ്ങ്ണത്
ആഹ് ചെല ദിവസം ഒരു ഒമ്പണിക്കാവുമ്പോ ഒർങ്ങും ആദ്യക്കെ ജനിച്ച ഉടനെക് ക്കെ രാത്രി തീരെ ഒർക്കില്ലേന് പകല് നന്നായിട്ട് ഒറങ്ങും രാത്രി തീരിം ഒറങ്ങൂല നമ്മളങ്ങ് ഇട്ത്ത് കൊണ്ടെട്ക്കണം
ആഹ്ശരി അത് ഇങ്ങനെ പറയ്ണേക്ക ഇപ്പൊ ഈ ഡെലിവറി നമ്മള് രാത്രിയിലാണ് കുട്ടള്- ഇണ്ടായ ഇണ്ടാവ ജനിച്ചതെങ്കില് ഏഹ് രാത്രില് ഒറക്കുൺ ഒറങ്ങുംന്നോ ഒറങ്ങൂല അങ്ങനെയെന്തോന്ന് പറയണേക്ക പകലാണെങ്കില് പകൽ ഒറങ്ങുംന്നോ ഒറങ്ങൂലാന്നോ അങ്ങന എന്തോ ഒരു ഒരു പറച്ചില്ണ്ടല്ലോ
ആഹ് അതൊക്കെ വെറുതേ ഞാനിവിടെ പ്രസവിച്ചത് പകലാ ഉച്ചയ്ക്കാ പ്രസവിച്ച്
ആഹ് അപ്പോ ഉറങ്ങുന്നല്ലേ? പകലാണെങ്കില് പകൽ ഉറങ്ങുന്നാണോ? അതോ ഉറങ്ങൂലന്നാണോ?
എന്തായാലും ഇവള് രാ ത്രി ഒറങ്ങില്ലേനി. പകല് നല്ലോം ഒറങ്ങലേനി എന്ത് ആഹ് ആഹ്
അതിപ്പേത് പകലാണെങ്കിലും രാത്രിയാണെങ്കിലും മക്കള് രാ രാവിലെയാണ് പകൽ സമയത്താണ് ഓർങ്ങുള്ളൂ. രാത്രി മക്കക്ക് ഒറക്കില്ല അല്ലേ?
ആഹ് അതെ അതെ. ഒറങ്ങാതെങ്ങനെ കളിച്ച് കടക്കാണെന്നുണ്ടേലും വല്യ പ്രശ്ന ഇല്ല പക്ഷേ ഇവള് കളിച്ച് കെടക്കൂല്ല്. യാ നമ്മള്ങ്ങനെ എടുത്ത് കൊണ്ടടുക്കണം
ആഹ് ട്ട് പിന്നെ ഇങ്ങളെന്താ പിന്ന കുട്ടിക്ക് കൊടുക്കല് എന്താണ്? എന്താ ഇണ്ടാക്കി കൊടുക്കല്?
ആഹ് ഞാനവൾക്ക് ഒരു ഫൈവ് മന്ത് കഴിഞ്ഞു സിക്സ് മന്തിലേക്ക് തൊട ക്ക തൊടങ്ങിയപ്പത്തന്നെ ഞാന് അവൾക്ക് മുത്താറി റാഗിപ്പൊടി ഇണ്ടല്ലോ അത് വെരകി കൊടുക്കും ഇപ്പൾ ഇപ്പോഴും അത് തന്നെ കൊടുക്കുന്നത്. പിന്നെ അതിന്റെ കൂടെ എക്സ്ട്രാ കഞ്ഞീം കൂടി കൊടുക്ക്ണ്ട്. വേറ ഒന്നും അവൾ കഴി ക്കൂല. അവൾക്കായിട്ട് സ്പെഷ്യലായിട്ട് ഇണ്ടാക്കിയാലൊന്നും ഒന്നും കഴിക്കൂല. അപ്പ പിന്നെ ഇത് രണ്ടും രണ്ട് നേരാക്കി.
ആഹ് മുത്താറി എങ്ങനെ പാലിലാണോ അതോ? അത് മൊളപ്പിച്ചാണ്ടാണോ എങ്ങനെ കൊടുക്കല് ങ്ങള്?
അത് പാലിലല്ല. കാരണം അവൾക്ക് ഒരു അലർജിന്റെ പ്രശ്നം ണ്ടായിരുന്നു. ജനിച്ച ഉടനെ ഒരു മൂ രണ്ട് മാസം ഒക്കെ കഴിഞ്ഞേന്റെഷം മേലൊക്കെ ഇങ്ങനെ ഒരു തരിതരി പോലെ സോപ്പ് ഒരു തൊലി പ്പ് മൊഖത്തൊക്കെ നല്ലണ്ടായിനി അന്ന്. അങ്ങനെ പൊന്തിയപ്പോ പിന്നെ ഡോക് ക്ക് പറഞ്ഞ് രണ്ട് വയസ് വരെ പാല് കൊടുക്കണ്ട പറഞ്ഞിന്
ആഹ് ആഹ് രണ്ട് വയസ്സ് വരെ പാല് കൊടുക്കണ്ട പറഞ്ഞത് പശുപ്പാല്
ആഹ് പശുപ്പാല്. അതായത് ആഹ് അമ്മള് മൊലപ്പാല് കൊടുക്കണം പശുപ്പാൽ കൊടുക്ക ക്കണ്ടാന്ന് പറഞ്ഞു. അപ്പോ രണ്ട് വയസ്സ് ആയിട്ടില്ല. അപ്പോ പാലധികംല്ല എന്നാലും ഞാൻ കൊറച്ചീശ്ശേ എപ്പളേലൊക്കെ ഇങ്ങനെ ആഹ് ചായേല് പാർന്നാങ്ങനെ എടക്കൊക്കെ കൊടുക്കേണ്ട്. എല്ലതു മ്മളേ കുട്ട്യേളെ ശരീരത്തിലേക്ക്
ആഹ് ഇൻശാഅല്ലാഹ്‌ ആഹ് ശീലിക്കണം. ആഹ് ഇബടെ ഇന്റെമ്മ എപ്പളും പറയും. ഇപ്പ ഞമ്മള് ഒരു ചക്കക്കൂട്ടാനാണെങ്കിലും ഇനിയിപ്പോ ഒരു പൂളേണങ്കിലും മധുര കിഴങ്ങ ഒക്ക മക്കക്ക് ആ തിന്നാനുള്ള പ്രായം ആയി വരുമ്പം ഞമ്മളൊക്കെ കൊടുക്കണം. അത് ശെലാക്കി ശേലാക്കണം മക്കക്കെ. എന്നാ പിന്ന ഓല്ക്ക് പിന്നെ അയിനെക്കൊണ്ട് ഒര് പ്രയാസംണ്ടാവില്ല. അപ്പ ചെലോർക്ക് ചക്ക കൂട്ടാൻ തിന്നുമ്പോത്തിന് വയറു വേദന പൂള തിന്നുമ്പോത്തിന് ഗ്യാസിന്റെ പ്രശ്നം. അന്നെക്ക് ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അത് നമ്മള് ശരീരത്തിന് ആ ഒരു സ കൊടുക്കേണ്ട സമയത്ത് ഞമ്മള് പ്രോപ്പർ ആയിട്ട് കൊടുക്കാത്തോണ്ടാണേലോ അങ്ങനെ പെട്ടെന്ന് കൊറെ കഴിഞ്ഞേന്റെ ശേഷം കൊടുക്കുമ്പോ അത് വേ അത് എഫക്റ്റ് ആകും ഗ്യാസായാലും ചക്കര കിഴങ്ങിനൊക്കെ നല്ല ഗ്യാസാണല്ലോ. ചക്കര കിഴങ്ങിനൊക്കെ. ഉം ആഹ് പ്പോ പിന്നെ അതൊക്കെ നമ്മൾ ആ പ്പോ തിന്നാൻ തോടങ്ങ്ണ ആഹ് പ്രായത്തില് ച്ചാല് അത് തിന്നാൻ പറ്റണൊരു ടൈം ഉണ്ടാവല്ലോ അപ്പന്നെ ഞമ്മള് കൊറച്ചീച്ചേലും ഒന്ന് കൊടുത്ത് നോക്കണം പോലും. ന്റെ മോൻക്ക് ഓൻക്ക്പ്പോ മൂന്ന് വയസ്സായി. ഓൻക്ക് ഇതുപോലന്നെ. ഞാൻ എല്ലം കൊടുത്തുച്ചേലായി. ഇപ്പോ ഓൻക്ക് ഏത് ഏതിനൊര അലർജി ഇല്ല. ഏത് ഭക്ഷണത്തിനേ. ഞാന് ഒക്ക ആ സമയം ആവുമ്പന്നേ ഫുള്ള് കൊടുത്തിട്ടുണ്ടേനി
ആഹ് ആഹ് ഇത് ഞാൻ ഇവൾക്ക്ങ്ങനെ കൊടുത്ത് നോക്കുന്നുണ്ട്. ഡോക്ടറ് കൊടു ക്കണ്ട പറഞ്ഞിട്ടും. പിന്നെ ഇവൾത് ന്ന് പറഞ്ഞാല് അലർജി അറ്റോഫി പറഞ്ഞത് കേട്ട്ണോ അറ്റോമിക് ടെർമറ്റെയ്റ്റ്റ്റിസ്‌ എന്ന്. ഇയ്യ് ബ്ലഡ് കൊറവോണ്ടൊക്കെ ഇണ്ടാവണ മ്മളിപ്പോ ഡെലിവറി ടൈമില് അവസാനത്തെ പ്രഗ്നന്റ് ആകുമ്പോ നമക്ക് അവസാന ഘട്ടത്തിലൊക്കെ നമ്മക്ക് ബ്ലഡ് ഒക്കെ കോറവാകുമ്പോ കുട്ടിയക്ക് ഇണ്ടാവ്ണ ഒരു ചെറിയ രോഗണത് അപ്പൊ അങ്ങനെ ണ്ടായാ ആഹ് അപ്പൊ ഇത് നമ്മള് ഞാനാക പേടിച്ചീനി കാരണം കരപ്പൻചൊറിയൊക്കെ ക്കുന്ന ന്നോട് കോറെ ആൾ കാര് പറഞ്ഞീനിഇവളെ മുഖത്ത്മുഖത്ത്
ആഹ് ആഹ് കറുപ്പ് കളർ എന്തെങ്കിലും ആയിട്ട് വന്നത് എന്തോ തോ റോസ് കളറോ എന്താണ്
ആഹ് റോസ് കളറില് ഒരു വട്ടത്തില് ഇങ്ങനെ
ആഹ് ആഹ് ആഹ് ഇണ്ടാ ആഹ് ചെറിയ ചെലെ മക്കകൊക്കെ കാണാ ഒരു ചോറി പോലെ വട്ടച്ചോറി പോലെ അതാ ആഹ ആഹ അത അതല്ല വട്ടച്ചോറിയല്ല അത് അതിന്റെ മാതിരി നി ചെ ല മകൾക്കൊക്കെ സ്കിന്നിന് കാണാലോ
ആഹ് അതാണ് ആഹ് ആഹ് അതായിരുന്നു പിന്നെ ഞാൻ കൊറേ ഹോമിയോ ഇംഗ്ലീഷോടോക് ട്ടെ എല്ലാരും മാറ്റി കാണിച്ചു അപ്പ പിന്നേ ഓര് അത് കുറച്ച് കഴിയുമ്പോണ്ട് മാറിക്കോളൂ ഒരു രണ്ട് വയസ്സൊക്കെ കഴിയുമ്പോ ഇപ്പൊ കോറച്ച് കൊ ർ ച്ചാലായിട്ട് ഒൾക്ക് ല്ല ട്ടോ ഓ ഈ ഓവറ് തണുപ്പ് പറ്റൂല ഏസിട്ട് ഏസിട്ട റൂമില് ഓക്ക് ഏസിട്ട് കടന്നാല് അപ്പൊ ചല ദിവസങ്ങളിൽ ണ്ടാവും നല്ല ഡ്രൈ സ്കിന്ന സ്കിന്ന് നല്ല
ആഹ് ആഹ് തണുപ്പ് പറ്റല് ണ്ടാവൂല ല്ലേ
ആ ആ് ഓവർ തണുപ്പ് പറ്റൂല ഇപ്പൊ കൊറെയൊക്കെ റെഡി ആയി വന്ന്. സെറ്റായി വന്ന് എസിക്കെട്ട് ശീലിപ്പിച്ചങ്ങനെ റെഡി ആയി വന്ന്പ്പോ.
ഇന്റെ മോക്കുണ്ടേനി ഇത്പോലെ ഒരു പ്രശ്നട്ടാ ചെറുതായിനന്ന് അത് അതിനു ഡോക്ടർ എന്തോ പേര് പറഞ്ഞ് പേരൊന്നും ഇപ്പൊ നിക്കൊരു ഓർമ്മയില്ല അതെന്ത ഒരു ഒരു പോ വെ വ വട്ടത്തില് പോളവും കെട്ട് പോളവുല്ലേ അതിന്റെ ഉള്ളില് വെള്ളം നിറഞ്ഞു നിക്ക്‌ണെ. ഒരു പോളോ പറഞ്ഞാ സംഭവം. അങ്ങനെ എ ആ അഹ് അത് നമ്മളെ ബാക്ക് ഭാഗത്തൊക്കെയാണ് വരുന്നതെ. ഇരിക്ക്‌ണ ഭാഗത്തൊക്കെ എന്നിട്ട് അത് ഏ പൊട്ടും പൊട്ടിങ്ങാണ്ട് അവിടെ ഒരു വട്ടത്തില് മുറിയാവുംഅഹ് മണ്ണിന്റെ അലർജിയണെന്ന അന്ന് പറഞ്ഞേനിയത് ഡോക്ടർ അപ്പൊ ഇ അഹ് ഇങ്ങനെന്നെ പറയാം അത് താനെ ഈ ഒരു പ്രായത്തിൽ കണ്ടുവരുന്ന രോഗങ്ങളാണ് പോലും അതൊ ക്കെ ഈ മക്കൾക്ക് വരുന്ന അപ്പൊ അത് ഒരു ഏജ് ഏകദേശം രണ്ടു വയസ് മൂന്ന് രണ്ട് വയസ്സ് തന്നെയാണ് ഡോക്ടറന്ന് പറഞ്ഞത് അപ്പൊ ആവുമ്പോത്തിന് അതിന് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല അത് താനെങ്ങട്ടുമാറും. ഈ ഒരു ഏജിൽ വരുന്ന ഓരോരോ കുട്ടിയേക്ക് വരുന്ന ഒരു അസുഖങ്ങളാണ്ന്ന പറഞ്ഞെ.
ആ് ആ് അതിന് എ ഇന്നോട് അങ്ങനെ തന്നെ പറഞ്ഞത് പിന്നെ ഇതിനൊന്നും മരുന്ന് നല്ലോണ്ടാവുമ്പോ അവിടെ തേച്ച് കൊടുക്കാന് ഒരു ലോഷനും ഒരു അലർജിന്റെ മരുന്നും തരുന്നല്ലാതെ ചെറിയ രീതിൽ ഒക്കെ കാണുമ്പോ ഡോക്ടർ മരുന്ന് കൊടുക്കണ്ടന്ന്ന്നെ പറയല്.
ആഹ അല്ലെലും മരുന്ന് കുട്ടിയൊക്കെങ്ങനെ അങ്ങനെ കൊടുക്കണത് നല്ലോന്നും അല്ലല്ലോ. കഴിയണതും നമ്മൾ മരുന്ന് കൊടുക്കാതെ അസുഖം മാറാൻ കഴിയോ നോക്കാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞമുക്ക് ഇത് കാണുമ്പോ. ഒരു ബേജാറാണ് ഇനി എന്തെങ്കിലും ആവോ ഏ അതിഞ്ഞി എല്ലോടത്തി എത്തുവോ. അയിനൊക്കൊരു ഒരു ബേജാറാണ് അപ്പൊ പിന്നെ പോയി കാണിക്കും ചെയ്യും.
ആഹ മെ പിന്നെ. ഇത്ര ചെറുപ്പത്തിലെന്നെ അലർജിന്റെ മരുന്നൊക്കെ കൊടുക്കുമ്പോൾ അത് കുട്ടികൾക്ക് പ്രതിരോധശേഷി കുറ ക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ.
ആഹ. ഞന് എന്റെ മോള് ഞാന് പ്രഗ്നന്റ് ആയിന്ന സമയത്ത് എന്റെ മോക്ക് പിന്നെ ഓ ഒരു നയൻ മന്ത് വരെ കൊഴപ്പൊന്നുല്ലിയെനി അയിന്റെ ശേഷം പിന്നെ കുട്ടിക്ക് എന്താ ബ്ലഡ് കുറഞ്ഞു വെരാണ് ഇനിക്കാണെങ്കിലോ ഹൈ ബി പി കുട്ടിന്റെ ബ്ലഡ് കൊറഞ്ഞു വര്യാ ഏഹ് കുറഞ്ഞപ്പ പെട്ട ട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം പറഞ്ഞ് അപ്പൊ നയൻ മന്ത്ക്ക്‌ കടന്നിട്ടു ഉള്ളേര്ന്നു അപ്പത്തന്നെ ഡെലിവറി സിസേറിയനാക്കി. ഒരു കൊഴപ്പം അത് വരെ കുഴപ്പല്ലെയ്നി പിന്നെ കുട്ടിന്റെ വെയിറ്റ് പറ്റെ ലോ ആയിട്ട് ഇങ്ങനെ വര്യാ. അപ്പൊ ഡോക്ടർ ഞാ ഈയൊരു സമയ ത്ത് എന്നോട് പറഞ്ഞ് ചിലപ്പോകുട്ടി നോർമൽ ആയിട്ടോ ചിലപ്പോം നോർമൽ ആവൂലെക്കാരം ട്ടോ എന്നൊക്കെ പറഞ്ഞീനി. ഏഹ് അങ്ങനെത്തൊരിതായി പെട്ടെന്ന് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് കുട്ടിന്റെ ഇതിങ്ങനെ. ഒക്കെ കുറഞ്ഞിങ്ങനെ വന്ന കണ്ടപ്പളേ സാധാകുട്ടി അവുലട്ടോ അപ്പൊ ആഹ് ഒരു അത് ഒമ്പത് മാസമായി അതുവരെ ഒരു പ്രശ്നം പറയാതെ അപ്പം വെച്ച് പ്രശ്നം പറഞ്ഞാപ്പോ ആക്കെ ബേജാറായി ഏതായാലും ന ല്ല ഒരു കൊഴപ്പില്ല ഇപ്പോ ഓക്ക് ഒമ്പത് വയസായി.
ഏഹ് ആഹ് ഒമ്പത് വയസ്സായില്ലേ?
ഉം അപ്പൊ ഇപ്പൊ കൊഴപ്പില്ല പറയാ അപ്പൊ അങ്ങനെയൊക്കെ കേൾക്കുമ്പോ നമുക്കൊരു ബേജാറാണേ. അപ്പം അപ്പൊ ഞാനത് ഇതിന്റെ രണ്ടാമത്തെ കുട്ടിക്ക് ഇങ്ങനെ പ്രശ്നം ഇങ്ങനെ പ്രഗ്നന്റ് ആയ സമയത്ത് ഞാൻ ഡോക്ട റോട് ഇങ്ങനെ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞ് അതൊരു പോസിബിലിറ്റി ഓല് പറയാണ് ഒരു സാധ്യത. ചെലപ്പുണ്ടാവുംചെലപ്പോണ്ടാവൂല ഇനി അഥവാ ഉണ്ടായല് അത് ഡോക്ട ടേഴ്സിനെ പറയരുതല്ലോ എന്ന രീതിയില്.
ആഹ് അതെ അതെ.
ആഹ് അങ്ങനെ പറയാണ് ഇതുവരെ ഒന്നും പറയാതെ ജനിക്കുമ്പോളാണോ പറഞ്ഞത് എന്ന് പറയരുത് എന്ന രീതിയിൽ ഓല് പറയാണ് ഒരു സാധ്യത. പോസിബിലിറ്റി മാത്രമാണ് ട്ടോ അല്ലാതെ വേറെ ഒന്നും അല്ല എന്ന് പറഞ്ഞ് അപ്പൊ വേറെ മറ്റേ ഡോക്ടറെ കാണിച്ചപ്പോ. ഉം പിന്നെ മോൻക്ക് രണ്ടാമത്തെ പിന്നെ മോന്ക്ക് മോന്ക്ക് പിന്നെ അങ്ങത്തെ പ്രശ്ന ങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേയ്നി വെയിറ്റിന്റെ പ്രശ്നം ഒന്നും. യില്ലയ്നി അങ്ങനത്തെ എന്തെങ്കിലും വന്നിട്ട് ഉണ്ടേയ്നിയോ?
ഇന്ക്ക് ഇവള്. പ്രെഗ്നന്റ് ആയി ലാസ്റ്റിലൊക്കെ വെയിറ്റ് കൂടുതലായിനി ഒരു നയൻ മന്തിൽ സ്കാനിങ് എടുക്കല്ലോ. ആഹ് ഒരു സമയത്ത് ഓള് വെയിറ്റ് കൂടുതലായ്നീ അപ്പം പിന്നെ ഫുഡ് ഒക്കെ ക ൺട്രോള് ചെയ്യാൻ പറഞ്ഞ് എന്നാലും ഡെലിവറി ടൈമിൽ അത്യാവശ്യം വെയ് റ്റ് ഉണ്ടായി മൂന്നര കിലോനൊക്കെണ്ടായി ഇവള് വെയ്റ്റ്.
എന്നാ ആയിക്കോട്ടട്ടെ ഞാൻ പിന്നെ വിളിക്കണ്ട് ന്നാ ശരി.